ആഹ ഹലോന്നന്തല്ലോ അല്ലേ
ആഹ അ വിസണ്ട്
ജോലിയൊക്കെ ഒതുങ്ങിയോ
ജോലിയോ നീന്നൊന്നും പറയാന ആായിക്കില്ലക്ക് ഇന്നലെ ഭയങ്കര മഴ എനിക്കൊണ്ട് മിറ്റടിക്കാാനൊന്നും പറ്റിക്കില്ല ഭയങ്കരം രാ ഇൂടാ ഭയങ്കരമായിും
ഇന്നും ഉണ്ടോ മഴ
ഇന്ന് രാവിലെല്ലേ മഴന്നേ ഇപ്പൊ ഒന്നും വല്ല മിറ്റ അടിച്ചിിക്കില്ല അന് ഒന്നേര ഒന്ന് മിറ്റായിട്ട് കെട്ട നീച്ച ഓ
ഇന്നലെ ഇന്നും നല്ല വെയിലായിരുന്നു ഇവിടെ
ഇവിടെ ഭയങ്കര മഴ
ആഹ ആ കോട്ട പുത്തോട്ട് പോയപ്പോഴും മഴയില്ലായിരുന്നു ഇവിടെ ഞാനൊരു യാത്ര പോയായിരുന്നു അപ്പൊ അവിടെ ഒന്നും മഴയില്ലായിരുന്നു
രാ ഇവിടെ ഭയങ്കരമായി കാറ്റുവല്ലണ്ട് ഇനെ
ആഹ ആഹ് ആഹ ആ ആ മോള് സ്കൂള മോള് പഠിക്കാൻ പോയി
ആഹ പോയില്ല ങ്ങളെ പണികൾ കഴിഞ്ഞാ
കുു കുഞ്ഞുങ്ങളെന്്യേ മക്കളെ പോയോ
ആഹ മക്കള് പോയി ല് രാവിലെ ആറരണിക്ക് ഒരാ പോ എ എൻക്ക് ഒരാക്ക് പോണം പിന്നെ എട്ടര ആവുമ്പോ അങ്ങോട്ടന്നെ വരും
ആഹ
മുമ് പണിയാുമ്പോൾന്നും വരും ഒരാൾ അങ്ങനെനെ
എത്രയാവുമ്പോ വരുവോ
ആഹ് മദ്രസേൻ
ആ വര മാത്രം ആ രാവിലെ അവരെ മദ്രസ ഇവിടണ്ടേ ആ
അത് കഴിഞ്ഞിട്ട് പിന്നെ മങ്ങിട്ട് ചായ പിിച്ചിട്ട് കൊണ്ടുപോയമാണ്
വാപ്പ കുഞ്ഞുങ്ങളണോ വാപ്പ കേൾപ്പിലാണോ
അല്ലല്ല ഇവിടെണ്ട്
അണ്ടല്ലേ മക്കളെങ്ങോട്ടൊക്കെ യാത്രയൊക്കെ പോവാറുണ്ടോ
ആഹ് പോക്കണ്ട് സ്കൂള ഇല്ലാത്തരാ നടക്കും സ്കൂൾ മദ്രാസും രണ്ടും ലീവ് കിട്ടണ്ടേ
ലീവ് കിട്ടണല്ലേ ഇവിടെ ഇ പോൻ പോണന്ന് പറയും പക്ഷെ പോയിട്ടില്ല ഇതുവരെ എങ്ങും പോയിട്ടില്ല
ആ ഒരു റെഡിയായാ നിങ്ങളെ
ഏ
ഭർത്താവ എന്തായിക്ക് റെഡി ആയിക്കാ
ഭർത്താവില്ല സുഖമില്ല കിടക്ക് ഞാൻ പറഞ്ഞില്ലേ
ആഹ റെഡി ആയിക്കില്ല തോന്ന്ല്ലേ
ഇല്ല സുഖമില്ലാതെ കെടക്കുവ
ഉം ഉം
പിന്നെ അതിപ്പോ അല്ല അസുഖമുള്ള അസുഖമില്ലാത്തപ്പോഴും പോയിട്ടില്ലന്ന് പറഞ്ഞ എങ്ങും കൊണ്ടുപോയിട്ടില്ല ന യാത്ര പോകാൻ മോക്ക് ഇഷ്ടമായിരുന്നു അതിന് വിഷമോ പറയും ഞാൻ പഠിച്ച വെച്ച പോകുന്നവിടെന്ന കെട്ടിക്കുന്ന കാര്യം പറെ കുറ കെട്ടിക്കണ്ട എനിക്ക് യാത്ര ഒക്കെ പോണന്ന് ജോലിക്കായി സംഭവം
അതന്നെ അന്നേരം പോവാന്നറ ഓളോടി അതാ നല്ലേ
ഏ
ശമ്പളംല്ലാം കിട്ടിയിട്ട് പോവാലോ അതാ നല്ലെ
ആ അതിപ്പോ നോക്കിയിരിക്ക നമ്മള് കെട്ടിക്കാന് കല്ലയാണം കഴിപ്പിക്കണ്ട് ഇപ്പഴത്തെ പിള്ളേർക്ക് ആർക്കും കല്യാണം കഴിക്കണമെന്ന് തന്നെല്ല
ഇല്ല അപ്പത്തെ കുട്ടെക്ക് അഹ് ഒന്നും വേണ്ട പഠിക്കല്ലേ മണ്ടിയെ
ഒരു ജോലി ആയാൽ മതിയെന്ന അതുങ്ങൾക്കന്താ മനസ്സിൽ ആഹ പിന്നെ ഉച്ചക്ക് ഊണെന്തുവാ
ചോറും കറിയല്ലേ എല്ലാക്കണം ഞാൻ പിന്നെ മിറ്റേ ഒന്ന് തോണ്ടട്ടെ എന്ന്ച്ചിട്ട
ചോറും കറിയൊക്കെ റെഡിയായോ
ഇല്ല ഇല്ല ആക്കണം
ആഹ മക്കൾക്കെ
ഓല്. ഇനി ബയീന്നേരല്ലേ വരൂ രാവിലെ ഉണ്ടാക്ക ന്ന ഭക്ഷണം തന്നെ അങ്ങ് എടക്കു
ഉച്ചേക്ക് കൊടക്കും അല്ലെയേ കൊടുത്തു വിടന്നൊ ഉച്ചക്ക് കൊടുത്ത് കഴിക്കാൻ കൊണ്ട് പോകണ്ടേ കുഞ്ഞുങ്ങൾക്ക്
ആഹ കഴിക്കാൻ കൊണ്ടുവ ഇല്ല ചെറിയോളാട്ന്ന് കഴിക്കൂ മൂത്തോൾ കൊണ്ടൊവു
ആഹ ആഹ
ഉം
അന്നു തലേന്ന് വെക്കുന്ന ചോർ ഇച്ചിനെടു ഫ്രഡ്ജിൽ വെക്കും
ചോറൊന്നും കൊണ്ടൊ പോകുല്ല ഞാൻ രാവിലെ എന്താണ്ടാക്കന്ന് വെച്ചാ അതങ്ങേടക്കു
അതാന്നെയ അത നല്ലെ രാവിലെ എന്താ ഉണ്ടാക്കുന്നന്ന് വെച്ചാൽ അത് അന്നേരം കഴിക്കത്തേ ഉള്ളൂ ഉച്ചക്കെത്തേക്ക് കഴിക്കത്തുല്ല ഇരുന്നാൽ ഒരെണ്ണം വൈകിട്ട് ഒരെണ്ണം എടുത്ത് കഴിക്കത്തുല്ല അടുത്ത് കളയൽ
ഉം ഉം ആ ഉച്ചക്ക് ഉണ്ടോ വൈകിട്ടൊന്നും തിന്നൂല വന്നാല് ചോറങ് വെഴിക്കും കൊറച്ച്
ആഹ ആഹ
ഉം അതന്നെ
പിന്നെ അതികം രാത്രി ഒന്നും മേണ്ടക്ക അപ്പടെഅങ്ങ് ഒറങ്ങും ചെ
ഒ ഒ ഒ വൈകിട്ട് രാത് കഴിക്കും അല്ലയോ
ആഹ
ഉം പ അങ്ങനെ ഒരു ശീലമേ ഇല്ല എന്തെങ്കിലും ഇന്നാ രാവിലെ ഇടിയപ്പോ ഉണ്ടാക്കിയ ഗ്രി കറി ഉണ്ടാക്കി
ആഹ
അപ്പൊ രാവിലെ കണ്ടു രാവിലെ കണ്ടു ചേച്ചി അത്ടുക്ക പോവാൻ സമയമല്ല എന്നിട്ട് പോവാൻ സമയം ആറ് മണിക്ക് എഴുതി എഴുതി എഴുതി ഒത്തിരി എഴുതാനുണ്ട്
ആഹ അതണ്ട് അതന്നെ കുട്ടികളെ പരിപാടി
ഓ പ്രോജക്ടുകൾ എഴുതി എഴുതിയല്ലോ ഒറങ്ങുമ്പോഴേ ഉറക്കം വരും എഴുതിക്കൊണ്ടിരിക്കു എ്പക്കട്ടോ അപ്പോഴ് ഈ എഴുതുന്ന സെപ്പങ്ങ് തെറ്റിപ്പോവും ഉറക്കത്തോട് ഉറക്ക ഉറക്ക മൂടിൽ ഇരുന്ന് എഴുതുമ്പഴേ ചിലപ്പോ അത് അങ്ങ് നിർത്തി പോകും പിന്നെ വീണ്ടും എഴുതു അസ്സിഗ്ന്മെന്റും പ്രോജക്ടും എന്തുവാ സെമിനാറും ആഹ് ചെര്തും വേറേണ്ടായ്ര്ന്ന് അതൊക്കെ തൽ
ഉം
ഹോസ്പിറ്റൽലാണെങ്കി പോസ്റ്റിങ്കാണെങ്കി അത് അതി കടപ്പം ഇല്ല ഇന്ന് പോയ്ട്ട്ല്ലായിര് ഇന്നലെ പോയിട്ടല്ലായ്ര്ന്ന് ഇന്നലെ അവധിയു വീട്ടീന്ന് എനിക്ക് ത്താം വെയ്യാന്നും പർഞ്ഞോണ്ടങ്ങ് പനിയങ്ങ് മാടിച്ച് പനിച്ചിട്ട് പിന്നെ വിട്ടീ നിന്ന്
ഉം ഇന്ന് പോയിക്ക്ണ്ടാവുലേ
ആഹ് ഇന്ന് രാവിലെ പോയി പിന്നെ ഇന്നും പാതിരിക്കാനൊക്ക എന്നിട്ടെന്നെ കൊണ്ട് ടീച്ചറിനെ വിളിപ്പിച്ച് രാത് വൈകിട്ട് ടീച്ചരനോട് പർഞ്ഞ് ഏഹ് വണ്ടിയില്ല വണ്ടിയില്ല ബസ്സില്
ഉം ലെയ്ൻ ബണ്ട്യെന്നയ്ക്കുലേ
ആഹ് ലയിൻ വണ്ടീ പോവും ചെലപ്പോ പ്രിയദർശിനി കിട്ടും
ആഹ് അത് കിട്ട്യാ പിന്നെ ഒന്നും മാണ്ടാ അല്ലേ
ഇന്നലെ ഞാൻ കോട്ടെയെത്ത് പോയിട്ട് തിരിച്ച് വന്നതേ എല്ലാം പ്രിയദർശിനി മാറി മാറി കേറിയാ വന്നത് അങ്ങോട്ട് പോയപ്പോ ഫാസ്റ്റിന് പോയി ഇങ്ങോട്ട് വന്നപ്പം പ്രിയദർശിനിക്കാത്ത് മാറി മാറി കി ട്ടി എനിക്ക് ഇനി മുതല് വണ്ടിക്കൂലി എട്ക്കില്ല
ന്ന ന്നാൾണ്ടാ
ആഹ് ആളുണ്ട് ആളുണ്ട് ആളുണ്ട്
ഉം സീറ്റൊന്നും ണ്ടാവൂല ലാ
സത്യം പറഞ്ഞ നേരെത്തെയൊക്കെ ഈ ബസ് കാണ്‌മ്പോ ഒരിഷ്ടക്കേടായ്ര്ന്ന് അങ്ങ് സ്റ്റോപ്പിലൊന്നും നിർത്തത്തോന്നും ഇല്ലായ്ര്ന്നല്ലോ
അത്‌ ശെരി സ്റ്റോപ്പില് നിർത്തൂല
പ്പിലൊക്കെ നമ്മളൊന്ന് കൈ കാണിച്ചാ ചെലപ്പോഴൊന്നും നിർത്തത്തൊന്നുല്ല മിക്കപ്പോഴും നിർത്തത്തില്ല ചി സ്റ്റോപ്പ്‌ അങ്ങോട്ടാേ ഇങ്ങോട്ടോ ഒന്ന് മാറി ഇതെപ്പോ കായ് കാണിച്ചാല് നിർത്ത്കെയും ചെയ്യും ഇപ്പോ ഈ ബെസ്സ് കാണുമ്പോ നമുക്കൊരു മനസ്സിനൊരു സന്തോഷവാ എന്തോ പൈസ കൊണ്ടാ പൈസേടെ അളവുകൊൺ സാധാ എന്തുവാന്നറിയത്തില്ല അല്ല്യോ മനസ്സിനൊര് സന്തോഷ ഈ ബസ്സ് കാണ്‌മ്പ തന്നെ ഇപ്പോ
ആഹ് നല്ല സുഖെല്ലേ ഒന്നും നോക്കണ്ടാലോ കയറി അങ്ങ് ഇരുന്നാ പോരെ ടിക്കെറ്റ് ഇണ്ടാവുന്ന് തോന്ന്ന്ന്ല്ലേ
യാ അങ്ങെനെയങ്ങ് ഇര്ന്നാ മതി
അല്ലാ ടിക്കെറ്റ് വാങ്ങെണ്ടേ
ടിക്കെറ്റ് വാങ്ങണം സീറോ ടിക്കെറ്റ് വാങ്ങണം സ്ഥലം പർഞ്ഞ് ടിക്കെറ്റ് വാങ്ങണം പിന്നെ ചെക്കറുണ്ട് കേറി നോക്കും
ആഹ് ആണ്ങ്ങള്ണ്ടാവൂലെ തീരെ ആ ബസ്സില്
നമ്മളാ സീറോ ടിക്കെറ്റ് വാങ്ങിച്ചിരിക്കണംന്ന് നിർബന്ധവാ
ആഹ് ആഹ് അല്ലെങ്കില് പ്രശ്നാ അഞ്ഞൂറുപ്യ ഫൈനാ
എന്താ
അല്ലെങ്കിലഞ്ഞൂറുപ്യ ഫൈനാ
ആണല്ലിയോ ആത് ശെരി അതൊന്നെനിക്കറിയത്തില്ല പക്ഷേ ഞാൻ പോ കേറുമ്പം ഞാൻ പർഞ്ഞു ടിക്കെറ്റ് മേടിക്കും അവര് വന്ന് ടിക്കെറ്റ് തെരും
ഉം ഞാൻ പറ്യ്ന്നെ കേട്ട്ക്കാള്ളെ ഞാൻ കയ്രീക്കൊന്നുംല്ല ഇത് വെരെ
ഞാൻ കയറിയിട്ട്ണ്ട് ഞാൻ ഒത്തിരീ വെട്ടം പോയി
അയ്ശെര്യാ
പക്ഷെ സ്കൂൾ കുട്ടികൾക്കും പ്രായം ചെന്നവർക്കും ഒക്കെ ആ രസവാ അല്ല ജോലി ഒള്ള ടീച്ചർമാരൊക്കെ ഇത് കൂട്തലും യൂസെയ്യ്ന്നെ
ആഹ് സ്കൂൾ കുട്ട്യേക്കും കയരാന്ന് തോന്ന്ലാ
എല്ലാർക്കും എല്ലാ സ്ത്രീകളായിട്ടുള്ള എല്ലാവർക്കും
ആണ്ങ്ങക്ക് തീരെ അയ്ല് കയരാൻ പറ്റൂലാ പൈഷ്
ആണ്ങ്ങക്ക് ടി ഏഹ് പൈസ കൊട്ക്കണം കാശ് ടിക്കെറ്റ്ട്ക്കണം ആഹ് കയറാൻ പറ്റും ടിക്കറ്റ് എടുക്കണംന്നേ ഒള്ളു
ഉം
ബസ്സിന് കണക്കൊന്നും ഇല്ല അവർക്ക് ടിക്കറ്റ് എടുക്കണം
ആഹ
പിന്നെ ഉച്ചകത്തേക്ക് എന്താ ചോറും കറികളും
ഇറച്ചിയുണ്ട് കൊറച്ച് എന്തെങ്കിലും ആക്കും ഇറച്ചിയുണ്ട് കോഴിന്റെ ഇറച്ചി
ആഹ കോഴിക്കറി ആ പിന്നെ
ഇപ്പെ വേണ്ടു വൈകുന്നേരത്തക്കല്ലേമാണ്ടു കുട്ടികൾ അങ്ങനെയെ വരു
ആഹ പിള്ളേർക്ക് കോഴി ഇറച്ചി മതിയല്ലോ ആ പിള്ളേർക്ക് കോഴിയിറച്ചി മതി കുട്ടികൾക്ക് എന്നും കുട്ടികൾക്ക് കോഴിറച്ചി കൊടുക്കരുതെന്നും പറയും
ആഹ് പറ്റൂല നല്ലൊന്നല്ല
ആ ബ്രോയിലർ ചിക്കൻ ആണെങ്കിലേ എന്നും കൊടുക്കരുത് മറ്റേ ചിക്കനാന്നെ നമുക്ക് എന്നും കൊടുക്കാം
ആഹ അതെന്നെ
പെൺകുട്ടികളാണെങ്കി ഈ പിന്നെ വല്ലാത്ത വളർച്ച ഉണ്ടാവുകയൊക്കെ ചെയ്യും ഞാൻ അങ്ങനെ കൊടുക്കാ ത്തില്ല പക്ഷെ ഇടക്ക്‌ വല്ലപ്പോഴും വാങ്ങിക്കും
ഉം
ഇപ്പൊ ഹസ്ബൻഡിനാന്നെ കോഴിയിറച്ചി കൊടുക്കണന്ന് പറഞ്ഞു കോഴിയിറച്ചി മീൻ കറിയൊക്കെ ല്ല വയ്യാതെ കെടക്കുന്നോണ്ടേ പിന്നെ ഇടയ്ക്കൊക്കെ ചിക്കൻ മേടിക്കത്തില്ല എന്നാലും സ്ഥിരം മേടിക്കില്ല മീൻകറി ഞാനങ്ങ് ഉണ്ടാക്കി കൊടുക്കും എന്നും
ആഹ
പിന്നെ ചിക്കെൻ മേടിക്കുന്ന എനിക്കിപ്പോ ഒരു മുട്ടയിടത്ത ഒരു കോഴിണ്ട് ഇൻക്ക് ഞാൻ വിചാരിച്ച് അയിനെ അറ ക്കാമെന്ന് എന്നാലും ഒരു വെഷമം
അറക്കുമ്പോ ലെ
അറക്കുമ്പോ ഒരു വിഷമം ഞാൻ അതുകൊണ്ടാ
അറക്കുമ്പോ എന്തോ ഒരു സങ്കടായിരിക്കും
ആഹ ഉണ്ട് വളർത്തുന്ന കൊണ്ടായിരിക്കും അ വല്ലാത്ത ഉണ്ട്
ഉം
ഞാൻ കൊടുത്താ നല്ല നല്ല ചിക്കനല്ലേ നമ്മുക്ക് വീട്ടിൽ കിട്ടുന്ന
ആഹ ശരിയാ അല്ല
വേഷം ഒന്നും ചേരാ നമ്മള് നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കുന്നല്ലേ
കോയിന് വളത്തല്ല തോന്നങ്ങളില്ലാ
കോഴിനെ വളർത്തുന്നുണ്ടായിരുന്നു പക്ഷേ എല്ലാം കൂടി ഈ കോ കോഴിവസുന്റെക്കെ അസുഖംക്കെ വരുമ്പോഴേ എല്ലരും കൂടെ ഒന്നിച്ച അങ്ങ്ചാവും പിന്നെ എനിക്ക് ഇത് കുഴിച്ചടലെ ഉള്ളു ജോലി രണ്ട മൂന്ന് വട്ടം അങ്ങനെ മേടിച്ച് പിന്നെ അങ് മടിച്ച്
ഉം ഇവിടെ ഒന്നും തീരെ ശരിയാവില്ല ഇവിടെ നായ നിറച്ചു
എന്താ
ഇവിടെ തീരെ ശരിയാവല നായി യാ
ആഹ് പട്ടി പിടിച്ചോട്ടു പട്ടിയുടെ പുറകിൽ ഓടി ഓടിയ അവടെ ജന്മം പാഴാവും
അപ്പാടെ പിടിക്കും വെല്ന്തിനിനെ നോക്കീട്ടാ പിടിക്കവാ
പട്ടി ആ പട്ടി പട്ടി ശല്യംണ്ട് ഇവിടെ പട്ടി കൊണ്ട്പ ഇല്ല അതിന്റെപുറക്കിൽ ലോടിവിടെേലും മറിഞ്ഞവീണ എന്തോ ചെയ്യ നമ്മള്
ഉം തന്നെ
അതൊരു ബുദ്ധിമുട്ടാ പട്ടി പട്ടി സമ്മതിക്കത്തില്ല കേട്ടോ
ഇവിടെ തീരെ നടക്കൂല
ആഹ് ആഹ് ആഹ് പിന്നെ അല്ലെങ്കിൽ കൂട് കെട്ടണം
ആഹ്
ഉ നല്ല ഇരുമ്പലന്റെ ഇത് കൂടെ കെട്ടിയിട്ടേ അതിനകത്ത് ഇട്ട് വളർത്തണം പിന്നെ നമ്മള് നിക്കുമ്പോ അങ്ങനെ ഒന്ന് തുറന്നു വിടാം
ആഹ്
അല്ല എന്തോ ഉണ്ട് പശുവോ കോഴിയോ ആടൊക്കെയുണ്ടോ?
ഇല്ല അതൊന്നുല്ല
ഉം ഉം
അതും കൂടെ കളിക്കാനാവൂല
ഏഹ് ഹാ
കുട്ടികളെ വെക്കന്നെ കളിക്കണം കൊറെേ
ഇതിതതിന്റെയും കൂടെ പറ്റത്തില്ലല്ലേ ഉം പിന്നെ പിന്നെ കുഞ്ഞുങ്ങൾ വരെ പരുവ്ത്തി കഴിയുമ്പോ അനിക്ക് സാരല്ല അല്ലേ
ആഹ് ഇല്ല
ഇവ് ഇങ്ങോട്ട് കോൾ ചെയ്യാൻ പറ്റുന്നുണ്ടോ?
ഇല്ല അതിന്റെ കഴിഞ് അത് ഇനിയും ആവുട്ടോ ന്നലാ ഇനിയും ഉണ്ടാവൂലേ?
ഊ ന്നാ ശെരിനന്നാ
ഓ ആയിക്കോട്ടെ